ഹലോ
ആഹ് നമസ്കാരം
നമസ്കാരം ഗുഡ്‌ ഇവനിംങ്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ
ഇവിടെയും നല്ല വിശേഷാണ് ഞാന് ഇപ്പ പുറത്തു പോയി വന്നതേ ഉള്ളൂ ഒരു ഇപ ഇപ്പൊ അതെ ഞാനിപ്പോ വീട്ടു വന്ന് ഇപ്പോ ചായ കുടിച്ചോണ്ടിരിക്ക ഞാൻ പോയത് ഇങ്ങനെ ജസ്റ്റ് വീട്ടിലൊരു ഗാർഡന് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോ അതിന്
ഒഹ്
ബെയ്സ് ചെയ്തിട്ട് പോയതാ
പുതിയ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യണോ അതോ ഓൾറെഡി ഇല്ലതില് ഇതാക്കനോ
ഓ ഓൾറെഡി അങ്ങനെ ഗാർഡനൊന്നും ഇല്ല രണ്ട് മൂന്നാല് ചെടികളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നുള്ള അങ്ങൻത്തെ ത്തെ ചെടികൾ കാര്യങ്ങളൊക്കെണ്ട് അപ്പ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നൊരു ഒരു ചെറിയ ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാം പാകത്തിന് നമ്മള് പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചെറിയ ഗാർഡൻ ഒരു പാർക്ക് തീമില് ഒരു വൈബ്
ഓ എന്നിട്ട് പോ പോണ്ടൊക്കെ വാങ്ങിയോ
ആഹ് പിന്നെ അതിനുള്ള
ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇണ്ടാക്ക ഇണ്ടാക്കുകയാണോ അതോ മെയഡ് ഹോം മെയ്ഡ് ആയിട്ട് ഇണ്ടാക്കുകയാണോ
ആ നമ്മള് ഹോംമെയ്ഡ് ആ നമ്മളെ സ്വന്തം ആ ഉണ്ടാക്കി പരീക്ഷിക്കുവല്ലോ അപ്പോ ഒന്നും കൂടെ ഒരു എനർജി ഉണ്ടാവും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഓരോന്ന് കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോം
ആഹ് ആഹ്
ആ അപ്പൊ ഞാന അങ്ങനെ സിമെന്റ് കാര്യങ്ങളൊക്കെ പോണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ വാങ്ങി ഏ നമ്മള് ആദ്യം കുഴിയെടുത്ത് പിന്നെ അതില് ക്ലോത്ത് വച്ച് പിന്നെ നമ്മള് സിമെന്റ് ഒക്കെ വെച്ച് ചെയ്യുവല്ലോ
ഉം എന്നിട്ട് നെ വെള്ളം ചാഴുന്ന പോലെ ഒരു ഇതൊക്കെ ഉണ്ടായി അത് മതിയായിരിക്കും
ആഹ് വാട്ടർ ഫാള് പോലത്തെ സംഭവം അല്ലേ
ആഹ് ആഹ് അപ്പോ അടിപോളി ആയിരിക്കും
ആഹ് ഞാനിപ്പോ ജസ്റ്റ് ആ പോണ്ട് ഒന്ന് അതോണ്ട് ചെറിയ ഗാർഡനന്ന് സെറ്റ് ചെയ്യാന്നുള്ള രീതിൽ ഞാനിപ്പോ നമ്മുടെ നഴ്സറി ഉണ്ടാവമല്ലോ അനെ ചെടികളൊക്കെ ഉള്ളേ
ആഹ് ആഹ്
ആഹ് അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കിപ്പോ ചെടികൾക്ക് റേറ്റ് ഉണ്ടോന്നൊക്കെറിയാൻ വേണ്ടിട്ട്
ആഹ് എന്നിട്ട് നല്ലല്ല ചെടികളൊക്കെ കിട്ടിയോ
ചെടികള് വാങ്ങിച്ചിട്ടില്ല വാങ്ങണം നോക്കി പോന്നതേ ഉള്ളു ഇപ്പൊ ഇനി സെറ്റ് ആയിട്ട് എല്ലാം സെറ്റ് ഓരോന്നരോന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് എല്ലാം വാങ്ങാം എന്നുള്ളതില് പ്ലാനില്
ഉം ഉം
ഞാന് ഇതാക്കിയതേ ഉള്ളൂ
ഇപ്പോ അയ്ൻ അധികം പൂക്കളല്ലല്ലോ ട്രെൻഡിങ്ങിലുള്ളത് പച്ച കളർ ഇലകളും ബുഷ്യും അങ്ങനത്തെക്ക ആണല്ലോ
ആഹ് ആഹ് അങ്ങനെയൊക്കെയാണ് ട്രെന്റീള്ളത് പക്ഷെ എല്ലാം കൂടി ഒരു മിക്സഡ് ചെയ്യുമ്പോ ഒന്നും കൂടി ഒരു രസല്ലേ അപ്പ ബുഷായാലും പുഷ ന്റെ ഇടയിൽ ഫ്ലവർ വരുമ്പോ അതുപോലെന്നെ ഇപ്പ നമ്മള് ഗ്രാസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഗ്രാസ് ഉണ്ടല്ലോ
ആഹ്
ആഹ് അതിനെക്കാട്ടിലും ഒന്നുകൂടി ബാെ പിന്നെ അതേച്ച് പിടിപ്പ വെച്ച് അത് കുറച്ച് കഴിയുമ്പോ ഉണങ്ങിപ്പോവും പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഈ ഗ്രാസിന്റെ മാറ്റ് വാങ്ങന് കിട്ടുവല്ലോ
ആഹ് ആഹ്
ആഹ് അപ്പോ ഞാന് അങ്ങനെ അതും നോക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഗ്രാസിന് പകരം ഇപ്പൊ പോണ്ടിന്റെ ചുറ്റി ഭാഗത്തടാനൊക്കെ ആയിട്ട് ഗ്രാസിൻ്റെ മാറ്റോ അങ്ങനത്തെന്തെങ്കിലുമൊക്കെ
ആഹ് ഞാൻ പറയാൻ വര്യേരുന്നു അത് പോണ്ടിന് ചുറ്റും ഇങ്ങനെ ഗ്രാസൊക്കെ വെച്ചാ അടിപൊളിയ ആയിരി ന്നല്ലത
ആഹ് ഞാനിങ്ങനെ ആലോചിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒന്നൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഉം ഇതാണ് ഗ്രാസിന്റെ മാറ്റ് വാങ്ങി വെക്കുന്നത് മറ്റേതാകുമ്പോ നമ്മൾ ആദ്യം സീഡൊക്കെ ഇട്ട് പിന്നെ അത് മുളച്ച് വന്നിട്ട് പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ
പിന്നെ ഓവറ് വെയിലായല് ഒണങ്ങി പോക്ണ പ്രശ്നങ്ങളൊക്കെണ്ടാകും.
ആഹ്‌ അപ്പൊ ഇൻക്ക് അങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല അപ്പൊ നിങ്ങളൊരു ഓപ്ഷനെന്താ
ആർട്ടിഫിഷ്യൽ വാങ്ങുന്നതേക്കും നല്ലത് കാരണം മറ്റേതകുമ്പോ വെയിലൊക്കാവുമ്പോ വേഗം ഉണങ്ങി പോകാനുള്ള ചാൻസും വെള്ളം കിട്ടാഞ്ഞാൽ ഒണങ്ണ ഇതൊക്കെ വെരും.
ആഹ്‌ ആഹ്‌ ഞാനിപ്പങ്ങനെ തന്നെ വിചാരിച്ചത്
ഉം
പിന്നെ ഞാന് നൈസറിൽ പോയപ്പോ നമ്മളെ ആഹ്‌ വീട്ടിലൊക്കെണ്ടാവുന്ന മാവ്ണ്ടല്ലോ മാവ് പിന്നെ റബൂട്ടാന്റെ അതൊക്കെ
ഉം ഉം
ആഹ്‌ അങ്ങൻത്തെ ചെറിയ മരത്തി പോലും പ്പൊ കായുള്ള ആഹ് മരം വാങ്ങാൻ കിട്ട്ന്നണ്ട്ലേ
ആഹ്‌ ഇപ്പം എ തെല്ലാ വീടുകളിലും എന്താ ചെറിയ ചെറിയ മാ മാവും റമ്പൂട്ടാനൊക്കല്ലെല്ലാരും വാങ്ങി കുയ്ച്ട്ണത്. ഈ ചെടികളേ കാട്ടിലും കൂടുതല് അതാണ് എല്ലാരും പ്പൊ കുയിച്ചിട്‌ണത്.
ആഹ്‌ ഞാനിപ്പൊ ന്നാ
കിട്ടും അപ്പൊരിതുണ്ടാക്കു
ആഹ്‌ അതെ ഞാനിപ്പോ പോയപ്പോ ആണ് അതൊക്ക റീണെ. ഇങ്ങനെ ചെറിയ മരത്തി പോലും ഇങ്ങനെ റമ്പൂട്ടാന് മാങ്ങ ഒക്കെ ഉണ്ടാവുന്നുള്ള പക്ഷെ അതിനെന്തോ അതെന്തോ മരത്തെ എന്തോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലേ?
ആഹ് ബഡ്ഡിങ്ങോ അങ്ങനെ ന്തോ ലെയറിങ്ങോ ന്തോ ചെയ്യ്ണ്ട്. അതുകൊണ്ടാണ് ത്ര പെട്ടെന്നുണ്ടാവ്ണെന്ന് പറഞ്ഞപ്പം
ആഹ്‌ അതെ അങ്ങനെ ചെയ്യുമ്പോ പെട്ടന്നുണ്ടാകുല്ലേ?
ആഹ്‌ ആഹ്
ആഹ്‌ എന്റെ വീട്ടിലിണ്ട് ഇവിടെ അവക്കാഡോന്റെ ആ തൊക്കെണ്ട് പക്ഷെ ഇതു വരെ അതൊരു ടെൻ യേഴ്സിന്റെ അടുത്തായി. പക്ഷെ ഇതുവരെ അതിന്റെ പൂവിട്ടിട്ടങ്ങനെ കാര്യങ്ങളൊന്നുല്ല. ചെൽപ്പിങ്ങനെ ബഡ്ഡിങ്ങെന്തെങ്കിലൊക്കെ ചെയ്താ സെറ്റാവു ആയിരിക്കുല്ലെ?
ആഹ്‌ അത് ആദ്യെ ചെയ്തു കൊടുത്താ മതിയേനു ങ്ങനെ ബഡ്ഡെയ്തായിട്ടുള്ള തൈ കുയ്ച്ചിട്ട് ക്കാണെങ്കി എന്നോ കായൊക്കെ ണ്ടാവണ്ടീനു
ആഹ്‌ ആദ്യമേ അങ്ങൻത്തെ ചെ ത് സീഡ് വെച്ചിട്ട് അ പിന്നെ മൊള ച്ചങ്ങനാക്കിയതാണ് പ്പൊ പ
സീഡ് വെച്ച് മൊളച്ചതാ?
ആഹ്‌ ആഹ്‌ അങ്ങനെ അങ്ങനെ ആക്കിയതാണ് മറ്റേതാകുമ്പോ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് കുഴിച്ചിട്ടാ മതിയല്ലോ.
ആഹ് ആഹ്‌
എനിപ്പോ അങ്ങൻത്തെ ഒന്ന് ഗാർഡന്റെടുത്ത് സെറ്റെ യ്യണം അതാകുമ്പോ പെട്ടെന്ന് കായും കിട്ടുഅല്ലോ ഒരു റംബൂട്ടാന്, മേങ്കോ അങ്ങനെക്കെള്ളെ
ആഹ്‌ ഇന്റൊരഭിപ്രായത്തില് മറ്റെ എന്താ ഗാർഡൻ സെറ്റെ യ്ങ്ങാട്ടിലും നല്ല ങ്ങൻത്തെ ഓരോ ഫ്രൂട്സോ കാര്യങ്ങൾ അങ്ങൻത്തെ ചെടിക ഫ്രൂട്ട്സിന്റെ ക മരങ്ങളൊക്കെ വാങ്ങി കുയ്ച്ട്ണതായിരിക്കും.
ആഹ്‌ അതാവുമ്പോ ഫ്രൂട്ട്സും കിട്ടും പിന്നെ ആ‌ ഒരു വൈബ് നാച്ചുർലൊരു പോണ്ടും അങ്ങനി ആക്കാലെ
ആഹ്‌ ആഹ്
ആഹ്‌ പിന്നെ ചെറിയ ടേബ്ലു, കസാല അങ്ങനെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റൊരു ഈവനിംഗ് വൈബിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലൊരു ചെറിയ ഒരു ഗാർഡനാക്കാല്ലെ
അ ആഹ് അതായിരിക്കു ഒന്നൂടി ബെറ്റ്റ് ന്നാ ങ്ങൾക്ക് നല്ല ഫ്രൂട്സ്ൻ എ ത്‌ന്നാൻ ള്ളതും കിട്ടും
ആഹ് ആഹ് ആഹ് പിന്നെ ഞാൻ എന്തോ ഒരു എന്താ ഫ്രൂട്ടിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്തോ രു ആഹ് നമ്മളിപ്പം ആഹ് ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം വേറെ എന്ത് കഴിക്കാണെങ്കിലും നമുക്ക് സ്വീറ്റ് ഫീൽ ചെയ്യും മധുരം കി ട്ടുന്ന ഒരു ഫ്രൂട്ട് അന്റെ പേര്ന്ന നിക്ക് ഓർമ്മയില്ല
മിറാക്കലാണോ
ആഹ് അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ട് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല ഞാനിപ്പ ഇന്ന് കേട്ടു വന്നതല്ലേള്ളു
ആഹ് മിറാക്കിൾ ന്ന പറഞ്ഞ ഫ്യൂ ട്ട് ഉണ്ട് അത് ഷുഗറാർക്കാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞേക്കാം ആഹ് ഫ്രൂട്ടി കയിച്ച ആഹ് ആഹ് ഫ്രൂട്ട് ഞങ്ങളെ വീട്ടിലുണ്ട് ആ ഫ്രൂട്ട് കയ്ച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളന്തു തിന്നാലും നല്ല മധുരയിരിക്കും
ആഹ് അങ്ങനെന്നെ അവ എന്നോട് അവര് പല ചെറിയൊരു ചെടിയാണ് അതില് നമ്മളെ ഒരു ചെറിയൊരു വിത്ത് പോലെ കുറച്ച് വലുപ്പത്തിലുള്ള വിത്ത് പോലത്തെ ഒരു ഫ്രൂട്ട്
ആഹ് ആഹ് അതന്നെ ഒരു പിങ്ക് കളറ്
ആഹ് ആഹ് അതിന്റെ ഗുണം എന്താ
അത് ഈ ഷുഗറോക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവുല്ലേ അവർക്ക് മധുരൊന്നും കൂട്ടാൻ പറ്റൂലല്ലോ പക്ഷെ തായി തിന്നാട്ട് പിന്നെ നമ്മള എന്തെങ്കിലും ഒന്ന് തിന്നാല് നല്ല മധുരം ആയിരിക്കും
ആഹ് ആഹ് അങ്ങനെ
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങീ പക്ഷേ എന്ത നല്ല മധുരം ഉണ്ടാവ വേണ്ടങ്ങൾ കഴിചോക്കിയപ്പം
ആഹ് ആഹ് നമ്മുക്കൊന്നും കഴിക്കാൻ പറ്റുന്ന പോലത്തെതാവ് ല്ലാ ല്ലെ
അമ്മക്ക് ആ അമ്മക്ക് നല്ല മധുര ഫീൽ യ്യും പിന്നെ എന്ത കായിച്ചാലും നമ്മുക്ക് മധുര ആയിരിക്കും
ആഹ് ആഹ് ഷുഗർ പേഷ്യന്റ് ആകുമ്പോ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു മധുരം കിട്ടാൻ കാത്ത്ക്കെവല്ലോ ആയിരിക്കുല്ലോ തീരെ മധുരോക്കെ കഴിക്കാത്തോണ്ട് അവർക്കെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ
ആഹ് നല്ല യൂസ്ഫുൾ ആയിട്ട് വരും
ഉ അതൊ ഒരു കായ് കഴിച്ചാൽ തന്നെ കൊറെ ടൈം നിക്കു
ആഹ് കൊറച്ച് ടൈം നല്ലെ നിക്ക്ണ്ട്
അതിന് നിങ്ങള് വാങ്ങിയപ്പോ എത്ര റേറ്റ് ഒക്കെ
ഞങ്ങള് വാങ്ങിട്ടോരു നാലഞ് നാലഞ്ചാറ് കൊല്ലം ആയിക്ക്ണ്
ഓ ആഹ് അങ്ങനെ അത് ഇപ്പഴാണോ ന്നിട്ട് കായ് ട്ടത്
ഏഹ്
അതിപ്പോയാണോ കായ് കിട്ടിയത്
അല്ലല്ല ഞങ്ങൾ വാങ്ങിയപ്പോഴ അതിമ്മേ കായ് ണ്ടായിരുന്നു
ഉം ഉം നിങ്ങൾ വാങ്ങിയപ്പോ
അവിടുന്ന് വാങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് നല്ല കായിള്ളതാ നോക്കി തന്നീന് പപ്പളക്കായ്ണ്ട്
ആഹ് അതിന്റെ കൂടെത്തി പിന്നെ വേറെന്തെങ്കിലും വേടിച്ചോ?
ആഹ് റംബൂട്ടാൻ വാങ്ങിച്ചു പിന്നെ ഒരു എല്ലാ സീസണിലും കായിക്കുന്ന മാവ് ഉണ്ട്. ബട്ട്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഭംഗിയിനു പക്ഷേ ഇപ്പൊ റബുട്ട മാ റംബുട്ടാൻ മാത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഒണങ്ങിപ്പോയി
എങ്ങനെ?
ഇപ്പം ബ എന്താ റംമ്പൂട്ടാൻ മാത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഒണങ്ങിപ്പോയി.
ആഹ് ആഹ്
കേൾക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ റെഡിയായി ബട്ടറിലൊക്കെ കായ്യുണ്ടോ?
ഇല്ല ബട്ടർ ഒന്നും ക റെഡി ആയില്ല അത് ഒണങ്ങിപ്പോയി
ആഹ് എന്തെ എന്തെങ്കിലും ഇഷ്യൂ വന്നോ?
എന്ത ഇഷ്യൂന്ന് അറിയില്ല അത് ഒണങ്ങിപോയി എന്തോ പറ്റിയുണ്ടാവുല്ല അതോണ്ടായിരിക്കാം
ആഹ് ചിലപ്പോ ഈ നമ്മള് കടയിന്ന് വാങ്ങിയാലും അങ്ങനെ തന്ന ചിലപ്പോ അത് നമ്മളെ വീട്ടിലെത്തുമ്പോഴേക്ക് അതിന്റെ കോലൊക്കെ മാറിത്തൊടങ്ങും
ആഹ് അതുകൊണ്ടായിരിക്കാം
ആഹ് അതെ അതെ